യ
ഹലോ.
ആഹ് കേക്കില്ലേ കേക്ക്ണില്ലേ? ഉം. എന്തൊക്കെണ്ട് ഉം എ നല്ലത് ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണൊക്കെഴിച്ച്.
ഉം ഏഹ് കടന്നാതില്ലേ നല്ല ചൂടല്ലേ?
ആഹ് ഭയങ്കര ചൂടല്ലേ ഇപ്പം.
എന്ത് ഞാൻ കൊറെ നേരത്തെ അനക്ക് കൊറേ വിളിച്ചു കിട്ടണില്ല ഉം ഇജ് ഒട് ക്കൊ പോവാണറഞ്ഞ്
ആഹ് ഞാന് പൊറത്ത് പോയ്നി ചായ കുടക്കാൻ വേണ്ടീട്ട് ഞങ്ങള്
ഏഹ് ചായക്കെ കുടിച്ചോ?
ആഹ് ചായകുടിച്ച് ഞങ്ങള് കസിൻസ് എല്ലാരുംപാടി ഫിന്നൊരു ഫ്രണ്ട് വന്നീനി അപ്പം അങ്ങനെ പൊറത്തു പോയ്നി-
ആഹ് രസേകാരല്ലേ എല്ലാരും കൂടി ഇങ്ങനെ പോവാന്?
ആഹ് ഇബടെ ഞങ്ങളെ ഇവിടൊരു ഏഹ് ഞങ്ങളെ ഇവടെ നടക്കാള്ളൂ ഒരു പാലണ്ട്
തന്നെ-
ആഹ് ഇവിടെ അടുത്തൊരു പാലണ്ട് അപ്പൊ ആ പാലത്തിന്റെ അവടെ കൊറേ ചായ പീടിയ ണ്ട് അപ്പൊ ഞങ്ങള് അങ്ങട്ട് പോവും.
ആഹ് നിങ്ങളെ അങ്ങാടില് അവിടെ എടുത്ത് തന്നെക്കാറല്ലേ? അപ്പൊ ഇങ്ങക്ക് സുഖാണല്ലോ എടക്ക് ഇങ്ങനെ പോയി ചായ കുടിച്ചാലോ-
ആഹ ഞങ്ങള് എടക്ക്ടക്ക് പോവേണ്ട് അധികും രാത്രിയ പോവാ
ആഹ് രാത്രി പോവുമ്പോ നല്ല രസല്ലേ എല്ലാരും കൂടി ഇങ്ങനെ ഉം
ആഹ് രാത്രിയല്ലേ ഇപ്പം എല്ലാരും പോവാ പകല് ഭയങ്കര ചൂടല്ലേ
ആഹ ആഹ ഉം ആഹ രാത്രി പുറത്തക്കറങ്ങാൻ ഫുള്ളും ഇപ്പ എല്ലാരും പുറത്തക്കറങ്ങണ രാത്രിയാണ് പകൽ വീട്ടില് ഉത്തിർക്ക. മഹ് എട്ടാ എന്താ കഴിച്ചു അടെ ചായ മാത്രം കിട്ട. ട്ടുള്ളൂ അല്ലാതെ ജ്യൂസ് അങ്ങനത്തെ.
ആഹ് ജ്യൂസൊക്കെ കിട്ടും നമ്മുക്ക് വാണ്ടി കിട്ടും ആഹ് ജ്യൂസൊക്കെ കിട്ടും. നമുക്ക് ജ്യൂസ് അങ്ങനത്തെ കിട്ടും
വലിയ കടയാതോ ചെറിയ.
വല്യ കട ഇണ്ടായിനി അത്പൂട്ടിപ്പോയി എന്താ അറിയില്ല. എച്ച് എഫ് സി എന്ന് പറഞ്ഞിട്ട് ഒരു കടഇണ്ടായി നെ അത് പൂട്ടിപ്പോയി.
മഹ് അടെ എന്തങ്ങള്കഴിച്ചു.
ഞങ്ങള് ചായയും കടിയും ഓരോ. സമൂസക്കെത്തിന്ന പോ
മ്ഹ്കസിൻസ് എല്ലാരുംണ്ടായിന കുട്ടികളെ എല്ലാരേും കൊണ്ടു പോവേ
ഏഹ് കുട്ടികളല്ലാവില്ലേ ഞാ ഞാനും. ഇന്റെ കസിനും ഓഹ ഇന്റെ കസിന്റെ ഒരു കസിനും. പിന്നെ ഞങ്ങളെ ഫ്രണ്ടും വേറെ കസി വേറെ രണ്ട് മൂന്നാല് ചെറിയ ട്ടളും പിന്നെ എളാപ്പന്റെ ചെറിയൊരു മോനുണ്ടായി ഓന കൊണ്ടോയി മാമ ഡ്യൂട്ടിക്ക് പോയതാ മാമ എന്നെ നേഴ്സ അപ്പ ഓൻ എന്റെടുത്ത് ആക്കി പോയതാ.
ആഹ് പനി കൊണ്ടു പോയിട്ടേ അവിടെങ്ങനെ നമ്മുക്ക് ഇങ്ങനെ ഒരു ആസ്വദച്ച് കുടിക്കാനുള്ള എന്തേലൊക്കെ ഉണ്ടോ.
ആഹ് അവിടെ നല്ല ഇതാണ് നല്ല അന്തരീക്ഷ.
ആഹ് ആഹ്.
നല്ല ക്ലൈമറ്റ് ഒക്കെ.
ഉം ഉം
വൈന്നേരം.
ഉം ഇങ്ങൾ ഇടയ്ക്ക് രാത്രിങ്ങനെ എറങ്ങുലെ പോവലുണ്ടോ
ങ്ങാ ഞങ്ങള ഇടക്കിടക്ക് രാത്രി പോവും ഞങ്ങള് അടുക്കല്ലാതെ പോലൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പൻ കൊറ കുറ മുന്നേ രാത്രി ചായടുക്കാനായിരിക്കോട് അങ്ങട്ടെ പറഞ്ഞിട്ട്
ഉം
ഹങ്ങനെ പോയി പിന്നെ ഞങ്ങള് കോയിക്കോട് എത്തി ലാസ്റ്റ് രാത്രി ചായുടിക്കാൻ പോയി പോയി
എത്ര മണിക്ക്?
രാത്രി ഒരു പന്ത്രണ്ട എത്രെനോ ഇവിടുന്ന് പോയ പന്ത്രണ്ടെമുക്കാൽ ഒക്കെയായിയ്പം ഏഹ വർ പൊന്നും ഇല്ല രാത്രി അപ്പഴൊക്കെ പോവാ അപ്പഴൊക്കെ പോണം അപ്പളാ രസം ഞങ്ങള് ഇവട ന്ന് ആപ്പാപ്പയും അമ്മായിയും ഞാനും ഇന്റെ ഒരു കസിനും പിന്നെ ഒരു ഏട്ടനും അങ്ങനെ ഞങ്ങൾ അഞ്ചാൾക്കാാര് ഓട്ടറിക്ഷൽ പോയി അരിക്കോ അവിടെ എത്തി പിന്നെ ഞങ്ങ ചായടിക്കാ നമ്മുക്ക് വേറെ എടക്കും പോവന്നറഞ്ഞിട്ട് ഞങ്ങള് വേറെ സലത്തേക്ക് പോയി പിന്നെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങള് ചായ കുടിച്ചു കപ്പ ബിരിയാണിയും ഞാൻ ചായ കുടിക്കെല്ല പിന്നെ ഞാൻ കോഫി കുടിച്ച് ഓലൊക്കെ ചായയും കപ്പ ബിരിയാണിയും കുടിച്ച്
ആഹ് അല്ലെ വെക്കേഷനിനി എവടക്കേലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ടോ ക്കിലും പോണ്ടേ?
മ് വെക്കേഷനിൽ എവിടക്കേലും പോണംന്ന് എല്ലാരും പറയണ്ട് ഇനിപ്പം പോല്ല കഴിഞ്ഞ വെക്കെഷനില് പോയിന് ആഹ് നമ്മക്ക് പോവയ്
നിങ്ങളവിടുന്ന് പോയിക്കോളി നമ്മുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകാം
ആഹ്
അങ്ങനെ ഇടുക്കയിലൊക്കെണ്ട് രണ്ടു ദിവസത്തിനാണ് പോവാ
ആഹ് അതന്നെ ചൂടാണ് തണുപ്പ്ള്ളോടുത്തക്കോണം ഊ-
ആഹ് ആഹ്
ഇങ്ങനെ എടുക്ക വ ഇപ്പ എല്ലാ അധികം വട്ടവടയെ പോണെ വട്ടവട കാണാൻ നല്ല രസ
അതെവിടെ
വട്ടവട മൂന്നാറ്
ഏഹ് ആഹ് അവിടെ പോണ്ട്ല്ലേ
ആഹ് അവിടെ ഒരു മലന്റെ നൂറൂല്ല അവിടെ പോയ ഒരു വ്യൂ പോയിന്റാ നോക്കിയാ താഴത്ത്ക്ക് ഫുള്ള് മേഘം വേറൊന്ന് കാണല്ല നല്ല രസ
നിങ്ങള് പോവാൻ അവിടുന്ന്
ഇവിടുന്ന് ഞങ്ങള് പോണംന്ന് പ്ലാനൊക്കെ ഉണ്ടായിൻ പക്ഷെ പിന്നെ അതൊക്കെ പാളി ഇപ് പ്പൊ വേറെ കസിനും കസിൻസ് ഓല് വട്ടവടേക്ക് പോകണം പറഞ്ഞഞ്ങ്ങനെ നിക്ക്‌ണ്ട് ഒന്നാം തി
ആഹ് ആഹ് ഞമ്മക്ക്കൂടൊന്നു കൂടാം കൂടിട്ടൊന്നുല്ലല്ലോ ക്കേഷനായിട്ട്
എടുക്കെലൊക്കെ പോണം ഞ്ഞി അങ്ങനെ എവിടെലൊക്കെ കൂടെം എന്തേരൊക്കെ ഇനിപ്പൊ വെക്കേഷൻ അല്ലല്ലോ ആർക്കും ഒഴിവല്ലേകാരം
ആഹ് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞു ഇനിയിപ്പോ ഒരു മാസം ഉണ്ടാവുള്ളൂ അതിന്റെ ഇടയില്
ആഹ്
കൂട്ടുകാരുടെക്കെ നോക്കണ്ടേ ജ്ജ് പത്തിലേ നി
ആഹ്
റിസൾട്ട് വരാനായിണ് ല്ലേ
ആഹ്
റിസൾട്ട് വന്നു കഴിഞ്ഞാ പിന്നെ അനക്ക് അതിന്റെ തിരക്കുകളാവുല്ലേ
ആഹ് അയിന്റെ മുന്നേ പോവാ അതാ നല്ലെ
ആഹ് റിസൾട്ട് പ്പ അടുത്ത മാസം ന് കാണ് ണുണ്ട്ല്ലേ
ആഹ് അടുത്തമാസം പതിനഞ്ചാം തീന്നാ പറഞ്ഞെ
ന്നാ അതിന്റെ മുന്നേ കഴിച്ച നമ്മക്ക് അല്ലെങ്കി പിന്നെ എനക്ക്ത് കഴിഞ്ഞാ പിന്നെ അയിന്റെ-
ഇതാണ് അത് കഴിഞ്ഞ പിന്നെ എല്ലാരും റിസൾട്ട് ആഹ് വന്നില്ലേ എത്ര എത്ര അങ്ങനെ ചോയ്ച്ചും
അതുവല്ല പിന്നെ അനക്ക് അതിന് അപേക്ഷ കൊടുക്കലും പോകലും അങ്ങനത്തെ ഓരോരോ ചൂടാളാവൂലേ ആ അത് നോക്കി എടുക്ക അപ്പോ പിന്നെ നമുക്ക് ഈ പോണ ഒരു ഇത്ണ്ടാവലല്ലോ ഇപ്പൊ പോ റിസൾട്ടിന്റെ മുന്നേ പോണംല്ലേ
ആഹ് അതന്നെ ഞങ്ങളിപ്പം ഇപ്പൊ മെയ് ആറാം തീ കോഴിക്കോട് പോണം പറയ്ണ്ട് കസിന്റെ- പല്ല് കാണിക്കാണ്ട് അപ്പം മെഡിക്കൽ കോളേജ്ക്ക് അങ്ങനെ പോയി ട്ട് നേരെ നേരെ മുട്ടായിത്തെരുവിക്ക് പോയിട്ട് പോ അങ്ങനെ പോണം എന്നൊക്കെ വിചാരിച്ചിണ്ട്
ആഹ് ആഹ്
അവിടെ പോകണം എന്തേലൊക്കെ അങ്ങനെ വാങ്ങണം എന്നൊക്കെ അവിടെക്കെ പിന്നെ റൈറ്റ് നല്ല ചീപ്പ് റൈറ്റ്ലല്ലേ സാനകിട്ടാ
കിട്ടും ന്തോ പറിന്നേക്ക നമ്മ കണ്ടിട്ടൊന്നുല്ല ഉം
ഏഹ് ഞങ്ങള് ഇപ്പട്ന്ന് പോലെ പോയിനി കഴിഞ്ഞ
പോയിനോ ആഹ് ഡ്രസ്സക്കെണ്ടോ
ആ ഡ്രസ്സ് ചെരിപ്പ് ഒക്കെണ്ട് നല്ല റൈറ്റ് ആഹ് ഞങ്ങള് വാങ്ങീനി ചെരിപ്പോ
ആ റേറ്റ് ഒക്കെ എങ്ങനെയാ
റേറ്റ് ഒക്കെ ഭയങ്കര കുറവാ ഒരു നൂറ്റി അയ്‌പത് ഉറുപ്പ്യക്കെ
ആഹ് ആഹ്
അത്രക്കൊള്ളൂ
പോവ്ണ്ടയി പറയണ്ടി നമ്മുക്ക് എന്തേലൊക്കെ വാങ്ങാലോ ഇജ്ജ്‌ വാങ്ങിക്കൊണ്ടരുലെ
ഓഹ് ഞാൻ വാങ്ങിക്കൊണ്ടരല്ലോ ഞാൻ ഞങ്ങള് പോണം പറയണ്ട് ഇപ്പം ഞാനിങ്ങനെ മൈലാഞ്ചിണ്ടാക്കണം വിചാരിച്ചിണ്ട് അപ്പൊ ഞാനൊരു കിറ്റ് ഓർഡറീതേണ് അപ്പത്‌ന്ന് ഇന്ന് കൊറിയർ അയച്ച് അപ്പൊ ഇഞ്ഞി അത് അത് ഇണ്ടാക്കിട്ട് ഇണ്ടാക്കി നോക്കിട്ട് വർക്ക് ആവാണെങ്കി കോയിക്കോട് പോയിട്ട് സാനം ഇടുക്കണം വിചാരിക്കിണ്ട്
ആഹ് ആഹ് ഏഹ് ഏത് മൈലാഞ്ചി ഞമ്മളെ ഉള്ളില് ആഹ് ആഹ് അത്‌ല്ലേ അഹ് ആഹ്
അത്‌ ആഹ്
ആഹ് ആഹ് അത് അപ്പൊ ഞമ്മള് ഓർഡ്രനൻസരിച്ചല്ലേ കൊടുക്ക.
ആഹ് ഓഡ്രനൻസരിച്ച് നമ്മളിപ്പം എന്തപറയാ കടേല് കൊണ്ടടുക്കാനൊക്കെ പറ്റും പക്ഷെ അത് സ്റ്റെയിൽ നിക്കണെങ്കിൽ ഫ്രിഡ്ജിവെക്കേണ്ടേരും ഓർഗാനികോൺ
ആഹ് ഇനിപ്പ അൻക്കേയ് പെര്ന്നളക്കെ വരുമ്പോ വരുമ്പോത്തിനേയ് അങ്ങനെണ്ടാക്കിയാതി അപ്പോ നല്ലത്‌ണ്ടാവും
അപ്പൊഞാനൊരു കി ബിഗ്നേസ് കിറ്റ് പറഞ്ഞിട്ടൊരു കിറ്റ്ണ്ടായില്ലെ ഞമക്ക്ണ്ടാക്കാള്ള കുറച്ച് സാനേണ്ടാവുള്ളു ണ്ടാക്കാ അത്യാവശ്യള്ള കൊർച്ച് സാനങ്ങള്
ആഹ് ആഹ് അതിന്ന് ആഹ് ആഹ് അങ്ങനെ ന്നോക്കിയാമതി
ആഹ് അപ്പങ്ങനെ വാ അത് ഓർഡ്രയ്‌ത്ണ് അപ്പൊ ഇനി ഇന്ന് ഇന്ന് അയച്ചക്ക്ണ് കൊറിയർ അയച്ച്ണ് അപ്പൊ പിന്നെ അഹ് എന്നാ ആ ഒരു രണ്ട് മൂന്നാലോസം കൊണ്ട് കിട്ടും
ആഹ് ആണ്
അപ്പ പിന്നെ ഇണ്ടാക്കിയോക്കിട്ട് ഉം റെഡി ആവാവാണെങ്കി പിന്നെ നമ്മക്ക് പൊർ തോയി തോനഎടുക്കാലോ എന്നിട്ട് പിന്നെ സെയിലെയ്യാലോ ഇങ്ങളൊക്കെ വാങ്ങണ്ടീ
വാങ്ങണ്ട് ഇജ്ജ്‌ണ്ടാക്കിട്ട് പറീം അയിന്റെതിനൻസരിച്ച് നമ്മക്ക് നോക്കാലോ
ആഹ്
ആഹ് പറയാം പിന്നെ ഉം പിന്നെന്താണ്ട്
ഫുഡ്ഡൈയ്‌ച്ചോ
ഫുഡൊക്കെ കഴിച്ച്ങ്ങനെ ഇവടെ ഇരിക്കാണ് ചൂടല്ലേ ഒർ കൊന്നുണ്ടാവൂല ഇങ്ങളെങ്ങനെ ഇങ്ങളവടെ മലപ്രദേശ എന്റെ മുകൾക്കൊക്കെ
ആഹ് ഞങ്ങളവിടക്ക് മേലെ മലയാണ് ഇന്നാലും പേടിയാണ്പ്പൊ പാമ്പൊക്കെള്ളല്ലേ. പ ഒക്കെ പാമ്പ് കേറിയേക്ക ചൂടായൊണ്ടേയ് ഉം
അവടെക്കെ മയട്ട്യോ.
മയ ആഹ് ഇപ്പന്നാരൊന്ന് ചെർതായിട്ടൊന്ന് പെയ്തീനി ചെർതായിട്ട് തോനൊന്നും എയ്തീല
ആഹ് ആഹ് ഞങ്ങക്കൊന്നും കിട്ടിട്ടില്ല എവിടൊക്കെ നല്ല പെയ്തിണ്ട്തോണുണു.
ആഹ് ഇവടെ നല്ലോണംന്നും പെയ്തിട്ട്ല്ല ചെർതായിട്ടൊന്ന് പെയ്തീനി.
ആഹ് ആഹ്
കൊർച്ചോ കൊർച്ചോസം മുമ്പ് കുറേ മുമ്പ്
ആഹ് അല്ലങ്ങക്ക് മൊകൾന്നൊക്കെങ്ങനെ നല്ല കാറ്റാളൊക്കെങ്ങനെവൂലെ മരങ്ങളൊക്കെള്ളതോണ്ട്
ആഹ് മരങ്ങളള്ളതോണ്ട് കാറ്റ് വൈന്നേരായ ണ്ടാവും. ഉച്ചക്ക് കാറ്റൊക്കെണ്ടാവും ന്നാലും ഭയങ്കര ഗതീടെകാരം ചൂടോണ്ട്.
ചൂടോണ്ട്ലെ പിന്നെ
ആഹ് ഭക്ഷണണൊക്കെ കയിചിങ്ങ. ർക്കേനു അപ്പളാ ഇങ്ങള് വിൾച്ചേ. ന്ന് ചോറ് ചിക്കങ്കറി ഉർളങ്കേങ് പപ്പടം.
അയച്ചെന്നതോണ്ട് വല്ലാ പോവണ്ടാവല്ലലെ.
ആഹ് ചായടിച്ച ഞങ്ങള് ഒരു ഏഹ് ഏര എട്ട് മണിക്കായപ്പാതെ എത്തിക്കുണു
ആഹ് ആഹ് അല്ല അങ്ങനെ നമ്മള് എന്തെലൊക്കെ തിന്നാപിന്നെ നമ്മക്ക് പോർത്തന്ന് ന്നാ പിന്നമക്ക് വല്ലാതങ്ങ് വണ്ടിരില്ലല്ലോ
ഏഹ് എന്നാലും കൊറച്ച് ചോറ് ചോറ് ബാക്കിയവണ്ടല്ലോ വിചാരിച്ചാട്ട്
ആഹ് ആഹ് പിന്നെന്താഞ്ഞ് മറ്റ് സ്കൂൾക്ക് തോർ തോർക്കാള്ളതൊക്കെ വാങ്ങല് തോടങ്ങിയോ
ഇല്ലല്ല വാങ്ങണം ഇവടെ ഞങ്ങളവിടെ ഒരു നോട്ട്ബുക്ക്ക്കെ കൊറഞ്ഞ റൈറ്റില് കിട്ടണ സ്ഥലണ്ട് അപ്പ അവിടെന്ന് കരവങ്ങ
ആഹ് ആഹ്
അങ്ങനെയാവുമ്പ പിന്നെ കൊറഞ്ഞതിരി കിട്ടൂലേ
ആഹ് ആഹ് ആയിക്കോട്ടെ ഇവടെ വെക്കണ്ടാന്ന് ഇമ്മച്ചി പർഞ്ഞീണ്